ഹലോ ആ
കേക്കുന്നുണ്ടോ എന്താ വിശേഷം
എന്താ സുഖണ കൊഴപ്പൊന്നുല്ല
കഴിഞ്ഞോ
ഏ ഇവിടെ റേഞ്ച് കംപ്ലൈന്റുണ്ട് ഏ
വൈഫൈ ആണോ ഉപയോഗിക്ക്ണ്
ആഹ് അതെ അതെ
ഇല്ല ബിസിനസ് ആയിട്ടൊന്നുല്ല
എവിടാണ് ക്ലിയറില്ലേ സൗണ്ട്ങ്ങനെ എടക്ക് വന്നുംപോയി വന്നുംപോയി നിക്കാണ്
ഇപ്പ ബിസിനസ് ചെയ്യാൻ താല്പര്യംുണ്ടോ
ആഹ് ഉണ്ട് ഉണ്ട് ഉണ്ട്
അനെ വീട്ടില് പിന്നെ എന്തേലും ശെരിയാക്കാനണ്ടാ